ആഹ് കേക്കുന്നുണ്ട് നല്ലത് സുഖം അവിടെയോ ആഹ് മഴായി ഉം ഇപ്പൊ ചെറുതായിട്ട് കൊറ കുറഞ്ഞിട്ടുണ്ട് ഇതുവരെ നല്ല മഴന്നേന്
ആഹ് ചായൊക്കെ കഴിച്ചു കഴിഞ്ഞു
ആഹ് ചായ കുടിച്ചു
ആഹ് ഞാന് ഉം സാധനം വാങ്ങനൊക്കെ പോയി ഇങ്ങനെ വന്ന് അപ്പൊ ഫ്രീ ആയിരുന്നപ്പ ഇങ്ങനെ ജസ്റ്റ് ഗ്രൂപ്പിലൊക്കെ നോക്കിയെ
എന്താണ് വിളിക്കാൻ പറഞ്ഞിട്ട് വല്ലതും കാണുന്നില്ലേ വിളിച്ചിട്ട്
എങ്ങനെ
ഞാൻ വേറൊരാളിപ്പൊ വിളിക്കാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരഞ്ച് അഞ്ച്മിനിറ്റ് ഒന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ആളെ കാണുന്നില്ലല്ലൊ
ഏ ഞാന അതുപോലെ ഗ്രൂപ്പില ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ അയക്കേല് ആരെങ്കിലും
ഫ്രീയിൽ നിണ്ടെങ്കിൽരിച്ച
പിന്നെ മക്കളൊക്കെ ഉണ്ടോ
ആഹ് മക്കളുണ്ട് രണ്ടു പേര് സ്കൂളിന്നൊക്കെ വന്നു ഒരാള ട്യൂഷന് വി ഒരാൾ അപ്പുറത്തരു വീട്ടില് കളിക്കാൻ പോയി
ആഹ്
അപ്പൊ അതുകൊണ്ട് ഫ്രീ അല്ല ഇപ്പൊ ഒരലക്ക്
അതെ ഇവിടെ അതുപോലെ രണ്ടാള് കളിയിലാണ്
ആണോ ആഹ്
ഉം ആഹ് അവര് യു കെ ജിൽ പഠിക്കുന്നേ ഇപ്പൊ കളില ഉം
അടങ്ങി ഇരുന്നോളോ അതോ ടി വി ഒക്കെ
ആഹ് ടി വി ഒന്നും ഇല്ല എന്തോ ബുക്കൊക്കെ എടുത്ത് എന്തൊക്കോക്കെ കളിയിലാണ്
ഏഹ്
രണ്ടിസിനി പോവണ്ടല്ലെ മേളായിരിക്കും.
അതെ ള്ളാണ്
അപ്പൊ മെല്ലെ ഗ്യാപ്പ് കിട്ട്യപ്പോ ങ്ങനെ വന്നതാ.
ആഹാ
അവലെട്ത്തായാല് ഇങ്ങനെ എന്തെങ്കിലുംയിറ്റ് ണ്ടാവു. അങ്ങെ എല്ലാ ങ്ങട് പോന്നോ
ആഹ് അവടെല് എന്തേലും കളിക്കാ കൊടുത്താ അവിടെ ഇരിക്കത്തില്ലേ
ഉം ഉം കൊറച്ചെരൊക്കെ ഇരിക്കും അല്ലെങ്കി എന്തെങ്കിലും അലമ്പ് കാണിക്കും. പറയാ പറ്റൂല
ങ്ങനെരു ശ്രദ്ധ വേണം നോക്കിക്കോണ്ടു
ഉം
നാളത്തെ പരിപാടി എന്തോ ആഹ് കഴിഞ്ഞ് കയിഞ്ഞ്.
ആഹ് നാളെ പരിപാടി എന്താ പ്രത്യേച്ച്ന്നുല്ല. ഇവടെ ഹോസ്പിറ്റൽക് ഫുഡ് കൊടുക്കണംന്ന് പറഞ്ഞിര്ന്നു അപ്പം ഐന്ള്ള ഫുഡ്ക്കെ സാധനക്കെ വാങ്ങാ പോയിനി
ഹോസ്പിറ്റല്
ആഹ് രോഗികൾക്ക് കൊടുക്കുല്ലോ പൊതിച്ചോറ് ആഹ് അപ്പൊ അത് അഞ്ച് പൊതി ഏറ്റിട്ട്ണ്ട് അപ്പൊ രാവിലെ നേരത്തെ എണീറ്റ് പണികള് തീർക്കണം
ഡെയ്ലി കൊടുക്കണോ അതോ
അല്ല എപ്പെഴെങ്കിലൊക്കെണ്ടാവാ
ആഹ് നമ്ക്ക് സമയം ഒള്ള ദെവസം എട്ത്തിട്ട് കൊട് ആഹ് ഉം ഉം
അപ്പങ്ങനെ അഞ്ച് പൊതി ഏറ്റിട്ട്ണ്ട്
ആഹ് ആഹ് വേറെ ആരുണ്ട് വീട്ടി അമ്മയൊണ്ടോ സഹായി
ആഹ് ആഹ് അമ്മല്ല ഉമ്മ ഉം ഇല്ല കൊഴപ്പൊന്നുല്ല
അപ്പൊ പുള്ളാരെ നോക്കിട്ടാണേലും പൊതിയൊക്കെ കെട്ടാന് ഉം ഉം ആഹ്
അതൊന്നും കൊഴപ്പല്ല പിന്നെ നാളെ സ്കൂള്ല്ലാത്തോണ്ട് വെല്ല്യ കൊഴപ്പല്ല സ്കൂള്ളെ ദിവസാവുമ്പളാണ് പ്രശ്നം ഉം
അവർക്ക് എപ്പെഴാ പോണ്ടേ എത്ര മണിയാവുമ്പോ എങ്ങനാ കൊണ്ട് വിടുവാന്നോ അതോ
അവര് സ്കൂൾ വണ്ടി ഇവടെ മുറ്റത്ത് തന്നെ വെരും
രാവിലെ വെരൊ
ആഹ് രാവിലെ ഒരു ഒമ്പതര ആ ഒരു ടൈമിലൊക്ക വെരും ഉം പിന്നെ വെയ്ന്നാരം ആഹ് ഉം അത് സുഖാണ് ഇവട്ക്കെന്നെ വെര്നോണ്ട്
ഞങ്ങക്ക് ഇവടെ എട്ട് മണിക്ക്യാ
ഏഹ് അത്ര നേരത്തലെ
നേര്ത്തെ ബസ്സ്ട്ടൊ
ഏഹ്
പക്ഷേ വൈകീട്ട് നാലരക്ക്യാ വര്ന്നെ പിന്നെ സെക്കൻഡ് ട്രിപ്പാ ആഹ്
അപ്പൊ കൊർച്ചങ്ങട്ട് പോണോ അതോ
ഇല്ല വീട് റോഡ് സൈഡി തന്നെ അപ്പ മേളി വണ്ടി ആഹ് ആഹ് നോക്കിന്നറിയാ കൊഴപ്പല്ലെ അത്കൊണ്ട് ട്യൂഷൻ ടൈം ചെയിഞ്ചായി നേരത്തെ നാലരക്ക്യായിരുന്നു പൊക്കോര്ന്നെ കഴിഞ്ഞ വർഷൊക്ക് ഓട്ടോയിലാരുന്നു ഓട്ടോയ്ക്ക് നല്ല ചാർജാ ആയിരം രൂപെ
ഉം
ബസ്സിനപ്പോ എഴുന്നൂറേള്ളു ആഹ് അപ്പം ഞാൻ വിചാരിച്ചത് ബ സ്സാട്ടോ ആഹ് അന്നേരം ബസ്സ് ആ ലിപ്പ അഹ് അന്ന് ന്നാ ഓട്ടോയ്ക്ക് വെര്മ്പം നാല് മൂന്നരയാവുമ്പഴേ ഇങ്ങെത്തും ക്ലാസ് മൂന്ന് മണിവരേ ഉള്ളൂ
ഉം
ആഹ് ഇപ്പം ആഹ് അന്നേരം നേരത്തെ പോവായിരുന്നു ട്യൂഷന് ഇപ്പ ഇല്ല താമസിച്ച് വര്ന്നോണ്ട് അഞ്ച മണിക്കാ ട്യൂ
അഹ് ശെരി എത്ര ക്ലാസ്സിലാ പഠിക്ക്ന്നെ മക്കളൊക്കെ
ത്താള് നാലിലാ ഒരാള് ഒന്നില്
അഹ് ശരി നാലാം ക്ലാസ്ള്ളോനായിരിക്കുല്ലേ ട്യൂഷൻ
ഒന്നാ ക്ലാസ്സ്കാർക്ക് പിന്നെ ട്യൂഷൻ വേണ്ടാന്ന് വെക്കാ വെല്തായിട്ട് മതീന്ന്
ഉം
പിന്നെ വീട്ടിലാരെക്കെ ഇള്ളെ?
ഇന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട്. ഹസ്ബൻറ് ഉണ്ട് ബ്രദറ്
ഉം ഉം
ആ ഇന്നത്തെ ദിവസം പിള്ളാര് ഫ്രീയ. ഇന്ന് ഇനി പഠിപ്പിക്ക്ന്നില്ല അധികം വെള്ളിയാഴ്ചകളില് ഫ്രീ കൊടുത്തേക്കുവ രണ്ടൂസം ഉണ്ടല്ലോ
ഇഹ് ഇഹ് അതെ, ഇനിയിപ്പ നാളെയും മറ്റന്നാളും സ്കൂൾ ഇണ്ടാവ് ലല്ലെലെ
ആഹ് ഇല്ല ഇനി ഇപ്പ ഒര് സിനിമ ഇനി ഡൗൺലോഡ് ചെയ്തിട്ട് ടി വി യിലിട്ട് കൊടുക്കണം.
ഉം ഇതുവരെ അപ്പൊ ഫോണോ ടീവിയൊ ഒന്നും ഇണ്ടാവുലല്ലേ
ഉണ്ട് ഇവർക്ക് പ ഏഹ് ആദ്യമേ ടി വി കൊടുക്കു അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ വിളിക്കും അത് കഴിഞ്ഞിട്ട് കെടന്നോണം. ഇനി ഇല്ലെങ്കിൽ എന്ത്യ്യന്നറിയോ? ഇവര് ആദ്യം പഠിക്കാ ഇര്ന്നിട്ട് പിന്നെ ടി വി കണ്ടിട്ട് ഒറങ്ങത്തില്ല. അങ്ങ് ഇരിന്ന് കണ്ടോണ്ടിരി ആഹ് അതോണ്ട് ആ ഇന്നിനി ഇപ്പ അവര് എത്ര വരെയോ കണ്ടിട്ട് അവര്ക്ക് എണീറ്റ മതിയല്ലോ നാളെ.
ഇഹ് മ്
ഉം
പിന്നെ ഹസ്ബന്റ് നാട്ടിലെന്നാണോ?
അല്ല ആർമിയില്. ആ
അപ്പ ലീവൊക്കെ കുറവായിരിക്കുല്ലേ?
ആ ലീവ് വർഷത്തി മൂന്ന് വസം അപ്പം പോണം വരും.
മ്
ഉം മഴയൊക്കെ ആയോണ്ട് വീട്ടില് ഒരു ഇതില്ല. എടയ്ക്കെടയ്ക്ക് മഴ തുണികളൊന്നും എണങ്ങുന്നില്ല.
ആഹ് അഹ് ശെരിയാ. ഇവിടെ അതുപോലെ ഒക്ക അലക്കി മെഷീൻല് ഇട്ട് ഒണക്കി വെച്ചിണ്. അയല്മെ ഇടാന് ഇഹ് മറ്റത് ഒണങ്ങീല്ല. ഓണങ്ങിയാലെ ഇട് ത്തെക്കാൻ കഴിയൊള്ളു. മ്
ഇങ്ങനെ എളയാക്ക് ഇവിടെ ഇപ്പഴേ യൂണിഫോം ഞാൻ ഇട്ടു കൊടുത്തു വിട്ടു. പക്ഷെ, ടീച്ചറ് കൊറച്ചൂസം കഴിഞ്ഞപ്പോ മെസ്സേജ് ഇട്ടേ ഇപ്പയെ യൂണിഫോം ഇടണ്ടാന്ന്.
ഏഹ്
പിന്നേം കളറാക്കി.
ആഹ് ആഹ്
ഇനിക്ക് തോന്ന്ണെ എല്ലാർക്കും തയ്ച്ച് കിട്ടില്ല തോന്നു ഇനി യൊട്ടം ചെയ്ഞ്ച് ആക്കിട്ടോ. അപ്പ റെഡിമെയ്ഡ് കിട്ടത്തില്ല. അപ്പം തയ്യൽക്കടെ കൊട്ത്ത് തയ്പ്പിക്കണമായിര്ന്നു.
ആഹ് ഇവിടെ ഞാന് ഇങ്ങനെന്നും കളർ ഡ്രസ്സ് ഇടാന് ഇണ്ടാവ് ലല്ലോ അപ്പ യൂണിഫോം വേം ആണ്ട് ഇട്ടൊട്ത്.
ആഹ്
എടക്കെടക്ക്.
ആ പഠിപ്പ് യ്യോ ഇനിയിപ്പോ പരീക്ഷയൊക്കെ വെര്ല്ലേ ഓണം. ആവാതെ അട്ത്ത മാസം ഓണോ?
ഇഹ് ഒക്ക പെട്ടന്നാവും. ഓണം എക്സാമൊക്കെ ആയി തൊടങ്ങി.
സിലബസ്സ് ഇപ്പ ഒന്നും കഴിഞ്ഞുവോ ടീച്ചർമാരങ്ങ് തൊടങ്ങുന്നേ ഒള്ളു തോന്ന്.
മ്
അവിടൊക്കെ എങ്ങനെണ്ട് ക്ലാസ് പഠിപ്പിച്ച് തൊടങ്ങിയൊ എല്ലാതും.
ആഹ് അവർക്ക് പിന്നെ ഒക്കെ സ്കൂളന്ന് തന്നെയാണെ ബുക്കൊന്നും ഇങ്ങോട്ട് കൊണ്ടില്ല അവിടന്ന
ആഹ് അവിടെത്തന്നെ വെച്ചിട്ട് എഴുതിയിട്ടാട വെക്കുവല്ലേ
ആഹ് പിന്നെ ഫ്രൈഡേ കൊടുത്ത് വിടും ഇനിയിപ്പോ എന്തെങ്കിലും എയിതാനിണ്ടെങ്കിലു മണ്ടേ കൊടുത്തേയ്ക്കും
ആഹ് ഹോം വർക്ക് ആയിട്ട് വല്ല
ആഹ് അങ്ങനെ
പിന്നെ എല്ലാം കൂടെ കൊണ്ടന്ന പാടാ
ഉം ഉം എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കാഞ്ഞാല് അത് നമ്മുക്കൊരു ടെൻഷനാണല്ലോ
ആഹ് പിന്നെ അവിടെ സൂക്ഷിച്ച വെച്ചേക്കുന്നോണ്ട് എന്തൊക്കെ നോട്ടിടുവോ വാട്സപ്പില് എന്തൊക്കെയാണുള്ള
ആഹ് അതൊക്കെയിടും പക്ഷെ എങ്ങാണ്ട് നോട്ട് ഇവിടുന്ന് റഫ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് കൊടുക്കും
ആഹ് യു കെ ജി അടുത്തതെങ്ങാണ്ടും ക്ലാസ് ആഹ്
ഉം യു കെ ജി ആണ് നല്ല ഒരു സ്റ്റാർട്ടിങ് ട്രെബ്ബിൾ എന്ന് പറയാ അത്യാവശ്യം കിട്ടണല്ലോ എല്ലാ കൊയപ്പില്ലാതെ പോണ്
അല്പം അക്ഷരങ്ങളൊക്കെ പഠി പിന്നെ ഒന്നാം ക്ലാസ്സിൽ പോകുമ്പോ ഒന്നുകൂടെ അവരത് ആദ്യ മുതലേ ഒന്നുടെ എടുത്തിട്ട് ഉം ഇവിടെപ്പോ ഒന്നേന്നും പറഞ്ഞ് എടുത്തു കൊറെ പിള്ളേർക്ക് അറിയത്തില്ല കേട്ടോ ഈ ഡയറക്റ്റ് ഒന്നിലോട്ടൊക്കെ വരുന്ന പിള്ളേരുണ്ട് എൽ കെ ജി യു കെ ജി പോവാതെ അപ്പം അക്ഷരങ്ങള് ഉം ശരിയാക്കണം ഒന്നേന്നും പറഞ്ഞിപോ എടു
ആഹ് ചിലര് അംഗൻവാടിൽ പറഞ്ഞച്ചു പിന്നെ ഒന്നക്ക് പറഞ്ഞായിക്കാണോരുംണ്ട്
ആഹ് ഒണ്ട് ഒണ്ട് അപ്പൊ ചില പിള്ളേരവിടെ പഠിച്ചിട്ടുണ്ടാവത്തില്ല അപ്പൊ ഒരേപോലെ പോകത്തില്ല അതുപോലെ ഒന്നാം ക്ലാസ്സിൽ വായിക്കാൻ പഠിക്കണം അപ്പം അക്ഷരങ്ങളെല്ലാം അറിയാങ്കിലേ നടക്കു
ആഹ് ആഹ്
അതെ ലൈറ്റ് എടുക്കെ പോവാ
ഉം ഉം
ഉം.
പിന്നെ ചായ കുടിച്ചോ?
ആഹ് ചായക്കൊ കൈഞ്ഞ്
ആഹോ.
ഇരിക്കുന്നു ഇനി അടുത്ത മഴ. വെരുന്നുണ്ട് കോളൊക്കെ.
ഹേ ബവടെപ്പൊ കൊറച്ച് കുറഞ്ഞാണ് ഇതുവരെ നല്ല. ഒരു മയനേനി ചെറിയ ഇപ്പല്ല.
ഇനി ഫുള് മഴയായിരിക്കും ചിലപ്പങ്ങോട്ട്.
ഉം
ഉം വേറെ എന്തോണ്ട്.
വേറെന്താ അങ്ങനെ പോകുന്.
മറ്റേ ആഹ് വർക്കുകളെല്ലാം തീരാറായ.
എന്ത് വർക്ക്. ആതില്ലേ ഇല്ല ഫോണഫ്രണ്ട് കുറച്ചുടെണ്ട്.
അത് ഇതുവരെ കിട്ടില്ലേരുന്.
പെട്ടെന്ന് പെട്ടെന്നേ ഗ്രൂപ്പില്. നോക്കിട്ടെ ചോയിച്ച. ഉം ന്ന ഓക്കെന്ന പിന്നെ വേറെ വിശേഷൊന്നുല്ല ന്ന ശരി ആഹ്.
ആ ശരി.